ഹലോ
ആഹ് കേൾക്കില്ലേ
ആഹ് പണി
എന്താ പണി ഇവടെങ്ങനെ കെടക്കാണ് ചെറിയൊര് ജല്ദോ ഷം പിടിച്ചിന് അപ്പോ അങ്ങനെ ചെറ്തായിട്ട് തൊണ്ടവേദനണ്ട്
ഉം മയക്കെല്ലപ്പൊ ഓനും അങ്ങനെ കടക്ക്ണ്ട് എന്താണാവോ ഒറങ്ങീണൊന്
എന്തെയോ ന്തെലുണ്ടോ
അറീല ഇന്നലെ അന്തിക്കുണ്ടെന്നുഷാറ് കൊറവ് ങ്ങനെ ചെറ്തായിട്ട്
ജൽദോഷണ്ടോ മയ കൊണ്ടീര്ന്നൊ
മാഴിന്നും കൊണ്ടു സ്കൂൾന്ന് അങ്ങനെ ഇപ്പോര ചാറ്റിന്റെ ഇതൊക്കെ കൊള്ളിണ്ടാവോ സ്കൂള- ഒക്ക ണ്ടാവൊല്ലോ പനിന്തൊക് ഒരു കുട്ടിക്ക് ണ്ടര്ന്ന് സിന്യന്റമ്മ സ്‌കൂൾക്ക് പോയിട്ട് ഒരാഴ്ച ശരി രണ്ടാഴ്ച അതൊക്കൊ ഫോർ
ഉം ശ്രദ്ധിക്കണം ഹലോ അലോ ഹലോ
എന്തെ സ അത് ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ആവണ്ട് ഹലോ ആ
ലക്കി
ഇടക്ക് ഇങ്ങനെ കട്ടായി കേക്കനൊള്ളു
ഉം എന്താവും മായെ റൈഞ്ചില്ലൈറ്റാനാവല്ലേ
ആ പ്പ ഇങ്ങനെ കേക്കണ്ട്
ന്ന്ട്ട് ഡോക്ടറെ കാട്ടാനും പ ല്ലലേ
ഉം ഡോക്ടറെ കാട്ടാൻ പറ്റും ഉം ചെറുതായിട്ട് ചുടുവെള്ളം കുടിക്ക്ണ്ട്
തുമ്മലക്കണ്ടാവൊ
തുമ്മ്ണ് ണ്ട് പ്പോ
ചെറിയ ചുടുവെള്ളങ്ങനെ ഇ സ
അങ്ങെനേണി ഇങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാ മതി ന്നാപിന്നെ അത് അങ്ങനെ വരൂല ആർക്കും അങ്ങനെ ണ്ടാവൂല
തൊറന്നി-
ഉം അ പിന്നെ ഓര് ഉപയോഗിക്കണൊതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചാലെ ആകെ എങ്ങനെ ആ മൂക്കൊക്കെ ഇങ്ങനെ താക്കുമ്പോ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്ക അതൊന്നും ആരും ചെയ്യൂലേ നമ്മള് ഒന്നോ രണ്ടോ ആൾക്കാര് ശ്രദ്ധിച്ച് ട്ട് കാര്യം ഇല്ല ബാക്കിയുള്ളവര് ഇത് ഇപ്പൊ അത്ര വല്യ ശ്രദ്ധ ഉണ്ടാവൂല്ലല്ലോ എല്ലാരും ഒരുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരാൾക്ക് വന്ന അസുഖം അങ്ങനെ പൊയിക്കോളും
എപ്പോഴും വാതലും ഇതോക്കെയെ അടച്ചട്ടരുന്നാൽ
അങ്ങനെ ഇപ്പൊ തുറന്നിടാനും പറ്റൂല നല്ല കൊതുകുണ്ട് അപ്പൊ അത് എല്ലാം പ്രശ് നംമാണ് ആഹ് നല്ല കൊതുകാ ചെറിയ ചെറിയ കൊതുക് കൊതുക് ഇങ്ങനെ വരും തുറന്ന് ഇട്ടാ കൊതുക് വരും
കൊതുക് കടിച്ചാണ്ട് അതും ഉണ്ടാവും ഇപ്പം നല്ല ശ്രദ്ധിക്കണല്ലോ
ആഹ്
എന്നിട്ട് എന്താ ചായ്ക്കൊക്കെ എന്ത് ചെയന്ന്
ചായക്ക് ദോശയായിരുന്നു
കുളി കഴിഞ്ഞോ
ആഹ് കുളി കഴിഞ്ഞു ഇപ്പം അങ്ങനെ ഫ്രീ ആയപ്പോ അങ്ങനെ വിളിച്ച
ഉം ഓനി ഇനി നേരത്തെ നീച്ചിട്ട് ഉള്ള ഉറക്ക എന്താ അറിയില്ല ഏതായാലും കടക്കുകയാണെൽ കിടന്നോട്ടെേ മദർച്ചിട്ടോന്ന് ഒർക്ക ഉം ചായ കുടിച്ചിട്ടാ ഇവിടെ ഇങ്ങനെ കിടന്നത് ഫോണ് ഇങ്ങനെ കൊക്കുകയാണെങ്കിൽ അങ്ങനെ ഫോണ്
ഉം ഫോണ് കൊടുക്കണ്ടാ
ഉം അപ്പൊ അങ്ങനെ ഇവൻ അവിടെ അങ്ങനെ കിടന്നകൊണ്ട്
അങ്ങ് ഉറങ്ങിട്ട്ണ്ടാവ്‌ല്ലേ
ഉം ഇത് ഇനി നേരത്തെനിശല്ലല്ലോ ഇന്നാണ് തീർന്നോട്ടെ ശനി ഞായർ അല്ലെ ഇത് ക്കാൻ കൂടുള്ളൂ
ഉം ഉം
ആഹ് അങ്ങനെ കിടക്കണ്ടായതാ
കുളി കഴിഞ്ഞതാ
കുളി കഴിഞ്ഞിട്ടില്ല ചായ കുടിച്ചോ ഇന്ന് ഞാൻ കുളിപ്പി ഞൻാവല എത്തി ഇനി ഇങ്ങനെ എന്തേലും ഇങ്ങനെ കൊല്ലിയൊക്കെ ഇങ്ങനെ കാറ കാറണ്ട് ഇങ്ങനെ
ആ
അപ്പൊ ഒന്ന് കുളിപ്പിച്ചാനാവൂല മേല കെർതി നാളെ ഉണ്ടല്ലോ അപ്പൊ ഏതായാലും കുളിപ്പിച്ചണ്ടെർത്തി രാവിലെ നേരത്തെ കുളി ലേ അൊക്കെ പറ്റുന്നില്ല പക്ഷെ ഇപ്പം വെല്യ മ ഇല്ലാ വെയിലും മഴ അങ്ങനെ
ആ
വലിയ തണുപ്പും അങ്ങനെയൊ ഇല്ലല്ലോ പിന്നെന്താ
പിന്നെന്താ പ്രത്യേകിച്ച് അങ്ങനെ പോവണ്ട് അവിടെക്കെ എന്താ ഉണ്ട് വിശേഷങ്ങളൊക്കെ
ഇവിടെക്കെ ത അങ്ങനെ ഞാൻ അവിടെ പോയി അടച്ച് വാരട്ടെ. ഇവിടത്തെ പണി കഴിഞ്ഞിട്ടില്ല
ആഹ ഇവിടെ കഴിഞ്ഞിട്ട് അവിടക്ക് പോല അതോ
ആഹ ഇവിടത്തൊന്ന് ഇതാക്കി ഇ ട്ടണ്ടേ
ആഹ രണ്ട ഉ ചോറും കറിയൊക്കെ ആയോ
ചോറായിന് ഒന്നും കൂട്ടാനൊന്നില്ല അപ്പൊ പിന്നിട്ട് തക്കാളി താളിച്ചച്ചു ചിക്കൻ കായം കൂട്ടിച്ച്ന് കൊറച്ച് ണ്ടായിനി
ആ
ഇഞ് പപ്പടം പൊരിച്ച കരതി ചിക്കൻ പൊരിച്ചുമ്പോ
ഉമ്
അപ്പൊ ഇനിയിപ്പോ സമയ എത്ര ആവോ അതിനനുസരിച്ച് പോയിക്കാണ്ട് ഇവിടെ തു അടിച്ചേരിട്ടില്ല തുടച്ചതാണ്ട് പിന്നെ അവിടെന്ന് പോയി അടിച്ചേരി കേട്ടില്ല
ഇവിടത്തെ പണിയൊക്കെ കഴിച്ചിട്ടാ അങ്ങോട്ട് പോയാ പിന്നെ പിന്നെ വന്ന് കുളിച്ചാ പോരെ
അതി ഇ ഇത് പൊരച്ചാലള്ളൂ ചിക്കന അത് കളി കഴിഞ്ഞിട്ട് പൊരച്ചാലും മതിയ
ആ
അവിടെ തൊടക്കാനാവൂല്ല പണി ഫുള്ള് കഴിയാതെ എന്നും തൊടക്കാൻ വെയ്ക്കൂല കയ്ജിട്ട് പൊടിയൊന്നുംല്ല ഉള്ളില് ഒന്ന്
ആഹ
പോയോട്ടെ ഏതായാലും രണ്ടിസം കൊണ്ട് കൊണ്ടൊക്കെ അടുത്ത കൈയേക്കാരം ഉള്ളതെ
പണിലേ അ കഴഞ്ഞിട്ടനിപ്പ താ പണി
അത് കഴിഞ്ഞിട്ട് മറ്റേന് വെല കൊറീണ്ടോക്കട്ടെ ഇണ്ടെങ്കി അൾമറന്റെ
ആഹ് അഅ് ചെയ്താമതിയല്ലോ
ഉം അങ്ങനെ അത് കഴിഞ്ഞാ പിന്നെ ഉള്ള്ത്തെ കഴിഞ്ഞ് ഏഹ്
കൊറെ പണികള് ഇണ്ടാവൂലേ
ഉം അഅ് കഴിഞ്ഞാപിന്നെ ഉള്ള് ത്തെ കഴിഞ്ഞു അറേ പിന്നെ പെയിന്റിങ്ങല്ലെ ഇണ്ടാവൊള്ളൂ പോളീഷും
ഉള്ളിലുള്ള പണികളെക്ക അപ്പൊ കയ്യും
ആഹ് പിന്നെ വേറ് ഇത്ര കൊറേ ഇണ്ടാവും
ഇന്റീരിയർ വേറെ കൊറെല്ലേ കിച്ചൺന്റെ ഒക്കെല്ലേ അതെങ്ങനെ ചെയ്യ്ണ് അതും ഈ അലമാറി- തന്റെ കൂട്ടത്തിലോ അതോ വേറേ
അല്ലമ്മാന്റെ കൂട്ടത്തില് ന്നെയ്ക്കാരം അങ്ങ അങ്ങനെ പർഞ്ഞത്
അല്ലാതെ ചെയ്യ്ണല്ലെ നല്ലേ
കൊറേ റെയ്റ്റാകും പറീണ്ട്‌ മറ്റേലയ്ന് നല്ലതൊക്കെണ്ട് തോന്ന്ണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും തീലൊക്കെങ്ങനെ ഫേസ്ബുക്ക്ലൊക്കെ ഓരാേ വീ ഡിയോങ്ങനെ കണ്ടാല് നമ്ക്ക് മറ്റേതന്നെ തോന്നും മൾറ്റീ വുഡ്ന്റെ
ആഹ്
അതേപോലെ തോന്ന്ണെ അങ്ങൻത്താെക്കെണ്ട് തോന്ന്ണ്ട് അത് മോഡൽന്
പക്ഷേ ഈ കൗണ്ടർ ടോപ്പാെക്കെ ഇണ്ടാക്കണ്ട്യെരൂലേ ഇര്ക്കാനൊക്കെ ഫുഡയ്ക്കാനൊക്കെ
അത് അതൊക്കെ തീല്ണ്ടാവ ഞ്ഞറീലട്ടോ
അഹ്
അഹ് എങ്ങെനെ അറീലാ ഇങ്ങനെ വീഡിയോങ്ങനെ കാണാ അപ്പം മറ്റേതാണെര്തും ഞാന് അപ്പം ഇത് മറ്റേതാണ് അറിം അലു അലൂമിനിയത്തിന്റെന്നെ
ആഹ്
ഓക്ക് കണക്കെന്നെയ്ക്കാരലേ ഏഹ്
ആഹ് ഏതാ നല്ലത് നോക്കെണ്ട്യെരും എന്താ മോ എന്താപ്പാ മുകൾല് കൗണ്ടർ ടോപ്പിൽ ഒട്ടിക്ക്ണ സംഭവംണ്ടല്ലോ ഒര് വൈറ്റ് എന്താപ്പയ്ന് പറയാ താനോ വയ്റ്റേ
ആഹ് ഇതിമലെല്ലേ ഇര്ക്ക്ണെ
ഇര്ക്ക്ണ് അവ്ടെ ചെയറും കാര്യങ്ങളൊ
ആഹ് ച്ചാ ഫുഡ് കയിക്കാഇരിക്കണേ ഐ ആ ടേബിള് മാതിരി നമ്മള് ഇങ്ങനെ ആക്കണ അല്ലേ
ആക്കണതല്ല
ആ പാർട്ടീഷും ചെയ്യണല്ലേ.
ആഹ
ആഹ് എന്റെ മേലോട്ടിച്ചിനല്ലേ-
ആഹ്
ആ അതെന്താ പറഞ്ഞ
എന്തോ ഞാനോ വയറ്റില് വരുന്ന എന്തോ അങ്ങനെ എന്തോആണ്.
ഞാന യിറ്റായി നല്ല റേറ്റ് ആണ്. അത് മാ- ണ്ട തന്നെ.
ആ തോന്നണ്ട്. പക്ഷെ അതൊക്കെ വേണം നമ്മൾ ഡൈലി യൂസ് ചെയ്യുമ്പോളേ
ആഹ
എന്നുപയേ
മാർബിൾന്റെ തോന്നുന്നുണ്ട്. എന്നാൽ അടിപ്പണി കിക്കാൻ പോഴത്തി അനോ പട്ടനൊക്കെ പറഞ്ഞട്ടി. ആഓ ചെറിയ പീസ് മതിയല്ലോ. ഉം ചെറിയ പീസ് മതിയല്ലോ
ആഹ്
അപ്പപിന്നെ
ഓ പിന്നെ ടാബിൾ ഒന്നും ഇടണില്ലല്ലോ. ചെള്ള
ഇടണില്ലങ്ങ എങ്ങനെയ എടുക്കണേനനുസരിച്ച്- പണി ട്രെയിനനുസരിച്ച് അതുണ്ടെങ്കി പിന്നെ അതിന്റെ ആവശ്യല്ലേ ഉണ്ടോ?
ആ ആ.
ഇല്ലെങ്കിയോ വണ്ടി വരും. ചത. എലോ പട്ടാ പിന്നാസല്ലങ്ങര ഗായക്കുല്ലേ
ആഹ
അതല്ലേ.
ആ രണ്ടുമൂന്നു ആൾക്കാരല്ലേ ഉള്ളൂ
ഉം നോക്കട്ടെ അപ്പത്ത്ത്തോല അടിത്തോല് വെറുതി ലെവൽ കടായിട്ടുള്ള പെയിന്റിങ് ഒക്കെ നോക്കാന തുങ്ങ-
ആഹ
പിന്നെ
ആഹ് ആഹ് ഓല് എങ്ങനെ എല്ലാ പണി കഴിഞ്ഞോ.
അലമാരന്റെ എടുത്തിട്ടില്ല ബാക്കിയെക്ക എടുതണു ഇനി അത് എടുക്കണില്ലാ
ആഹ്
ഓ പെയിന്റിംഗ് പെയിന്റടിചാ നാളണ്ട് ഓള് ഇങ്ങനെ അണ് കേറീന്ന് അപ്പൊ കയ്യിലുണ്ട് ഇങ്ങനെ എ പെയിന്റ് പെയിന്റിന്റെ കളറോക്കാനാന്നപറയുന്നേ
പെയിന്റ് കഴിഞ്ഞിട്ടേകാരം അലമാരുണ്ടാക്കണേ
അങ്ങനെ കാരം അപ്പൊ പുട്ടിയൊക്കെ ബാക്കി
എന്താവൊ അടുക്കളെ ക്ക എങ്ങനെയ ശരിയാക്കിട്ടില്ല
അടുപ്പൊക്കെ ഉണ്ടാക്കിന് ഞാൻ പിന്നെ പോയി നോക്കിട്ടില്ല
അടു ഇതിലോ പൊറത്തോ അതാകത്തോ
അകത്ത് അത് ഞമ്മള വാത് കൈക്കൊണ്ടാണ് ആ പി പോയി കാണ
മുന്നിക്ക
ആഹ് നമ്മളെ മുന്നേക്ക് ഓരെ
അ ആ
അപൊ ഇങ്ങനെ കാണാം ആള മുറ്റത്തെന്ന് താഴതല്ലേ ഇടക്ക് കാണ ഓരത് ഏകദേശം എല്ലാ പണി കഴിക്കുന്നു
ആ മുകൾക്കൂല്ലേ
ആഹ് മുകൾക്കുണ്ട് അത് പിന്നെ ടാങ് ഒക്കെ സാധാതി അങ്ങനെയൊക്കെ സാധാതീന അങ്ങനെ
ഒ രിടുത്തതോ
ആഹ് ടാങ്ക് ഒക്കെ ആ നമ്മള് അങ്ങത്തെ അപ്പ പിന്നെ കൊറെ പൈസക്കെ ഒക്കെ ഇത്ണ്ടാവല്ലോ
ആഹ്
എല്ലതും അങ്ങനെ തന്നെ സാധാ തീ ൽ
ഉം ഉം
മദിയായിടൊ പിന്നെ സ്വച്ച് നല്ലത് വെച്ചിരിന്നൊണ്ട്
തടിയോ
തടീ മറ്റേ നമ്മള അവിടുത്തേക്ക അങ്ങനത്തെ
ഉം ഉം അതാ
ആഹ് അത് പിന്നെ കോണി ഓര് ഉണ്ടാക്കിണ്ടാര്ന്ന് ആഹ്